ഹലോ
കേൾക്കുന്നുണ്ടോ
ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട്.
ആ ആഹ് നേർത്ത കേട്ടില്ലലെ
ആഹ് നേരത്തെ ഇവിടെ റേഞ്ചിന്റെ ഇഷ്യൂ ഉണ്ട്.
അതെ ആഹ്
ആഹ് ആഹ് ആഹ്.
പിന്നെ മഴയുണ്ടോ അവിടെ?
ആഹ് മഴതാണ്ട് ഇങ്ങനെ പെയ്തോണ്ടിരിക്കുവ. ഒരുമാതി രാത്രിയായിട്ടുള്ള അവ ആഹ് ഒരു ഏഹ് അന്തരീക്ഷം.
ആഹ് ആഹ് ആഹ് എവ്ടേണ് സ്ഥലം എവിടെയാ? ഇവിടെ നല്ല മഴയാ, ഇന്നെലെ നല്ല വെയി
ആണല്ലേ, ആഹ ഹാ, ഇത് എറണാകുളം.
ആണോ? ആഹ് ഇന്ന് നല്ല കാലാവസ്ഥയായിരുന്നു. ഇന്ന് നല്ലം തകർത്ത് പെയ്യുന്നുണ്ട്.
ആഹ്, അവ്ടെയും ഏത് സ്ഥലം?
ഇവ്ടെ മലപ്പുറം, മലപ്പുറം ജില്ല.
ആഹ് ഹാ, മലപ്പുറം ജില്ല, ആഹ് ഇത് എറണാകുളം ജില്ല. ഉം. ഉം ഉം, ഇപ്പൊ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് ഇങ്ങനെ തന്നെ, ആഹ് മക്കളില്ല ഒരാളേ ഉള്ളൂ.
അതെ, ആഹ് ചെറിയു ചെറിയാളാ?
ആഹ്, യൂ കെ ജി.
അതെ, ആഹ്
ആഹ് ആഹ്, ഈ മഴാ... പിന്നെ... ന്നെ ആഹ്, പോയി പോയി പോയി, ഒരു ഒമ്പത് മണി കഴിയുമ്പോ പോവും.
ആഹ്
ഉംഹും ഹും, ആഹ്, വണ്ടി വരും, വണ്ടി വരും.
ഉം.
ഉം, പിന്നെ അടുത്തെന്നെ, അധികം ദൂരല്ല. എന്നിട്ടൊരു ഉച്ചയൊക്കെ ആമ്പോഴ്ത്തേക്ക് എത്തും, ഒരു രണ്ട് മണി കഴിയുമ്പൊ വരും.
ആഹ്
ആഹാഹ
പിന്നെ എന്തൊക്ക്യാ വിശേഷം..
നല്ല വിശേഷം വിശേഷം മഴയാ മഴയാമ്പം ഡ്രസ്സൊന്നും ഒണങ്ങില്ല പിന്നെ പനിയും... കാര്യങ്ങളും ഓരോരൊ അസുഖങ്ങളൊക്കെ വരുന്ന സമയല്ലേ ഇപ്പെല്ലാടം പനി ആഹ് വേഗം പിടിപെടും അതത് പനി വരുന്ന സമയാണ്
ആഹ്
കൊറച്ച് ദിവസം കുഞ്ഞിനും പനിയൊക്ക്യാരുന്നു ഇപ്പ പിന്നെ അവളോക്ക്യായി സ്കൂളി പോയി തൊടങ്ങീട്ട്പ്പോ ഒരാഴ്ചയായി ഒക്കെ ആവുന്നതേ ഉള്ളൂ
അതെല്ലേ ആഹ് ആഹ്
ഉം നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനാ പനിയും ഇതേപോലൊള്ള
അതെ അതെ അതെ പനീക്കെണ്ടു പനി ചൊമ ജലദോഷം ഇന്നാലും മക്കൾക്ക് ഇങ്ങനെ ഇണ്ടായാലും മഴ കൊള്ളാൻ ഭയ്ങ്കര ഇഷ്ടാണ്
ഇഷ്ടവാണല്ലെ
ആഹ് അതണ് അതില്‌ പോയി കളിക്കട്ടേന്നൊക്കെ ചോദിക്കും ആഹ്
കുഞ്ഞുങ്ങക്ക് ഇഷ്ട്ടാണല്ലോ ഞാനാ ആ ആൾക്കും ഇഷ്ടിണ് വീട്ടിലിവിടെ ഇങ്ങനെ മഴ ഞ പ സമ്മതിക്കില്ല പനി പിടിച്ച് കഴിഞ്ഞാ നമ്മക്ക് തന്നാണല്ലോ പണി
ആഹ് ആഹ് അപ്പൊ ഞാൻ പറയും കവറൊക്കെ തലേലുട്ടൊണ്ട് പോകാൻ മഴ കൊള്ളും ചെയ്യാലോ
ആഹ് ഹ ഹ ഹ
അങ്ങനെ പകർച്ച വ്യാധീടെ കാര്യൊന്നും പറയണ്ട രോഗങ്ങള് വന്നാ പിന്നെ മാറിക്കിട്ടാനാണ് പണി.. ഇപ്പത്തെ പന്യക്കെ മാറി രണ്ടു മൂന്ന് ആഴ്ചെക്കെ പിടിക്കും
അതുഅല്ല ഇപ്പൊ കാെറെ പനികളാ ഡെങ്കി ഷിഗല്ല അങ്ങനെ എന്തെല്ലാം അസുഖങ്ങളായി
ആഹ് അതെ ആഹ് ഉം അത് പെട്ടെന്ന് മാറുല്ലല് ഒരു വീട്ടില് ഒരാക്ക് വന്നാ എല്ലാർക്കും വരും ചെയ്യും
എല്ലാവർക്കും വരികയും ചെയ്യും ആതെ
ആഹ് ഇവിടെ കുഞ്ഞിന് സ്കൂൾലൊക്കെ പറയ്യില്ലെ ഇതേപോലെ ചെറിയൊരു ചൊമയുണ്ടെങ്കി പോലും വിടരുതെന്ന് പറയും സ്കൂളിലോ ട്ടെ അവടെന്ന് വെച്ച കുഞ്ഞ് ഞ്കുട്ടികള് മാത്രേ ഒള്ളൂ
ആഹ് വേഗം വരോയ് അവർക്ക് ശ്രദ്ധിക്കാൻന്നും അറിയില്ലല്ലോ
ആഹ് ശ്രദ്ധിക്കാനൊന്നും അറിയില്ല ആഹ് തൊട്ടും അവർക്ക് അല്ലെങ്കിപിന്നെ സാനിറ്റൈ ക്ക് നമ്മള ഇവിയെക്ക സാനിറ്റൈസറെക്കെ യൂസയ്യാ അതുപോലൊന്നും അവർക്കത് നല്ലോലെ കഴുകണോന്നോ അവരിപ്പോ ഒരാള്ടെ ഫു എട്ത്ത് ഒരാള് കഴിക്കും ഒരാളെ കയ്യീ പിടിക്കാ അയാക്ക് പനിയുണ്ടോ ഇല്ലോന്ന് അവർക്കറിയത്തില്ലല്ലോ
അല്ലല്ല കഴിവെന്നും നമ്മള് പറഞ്ഞഴിക്കാതിക്കാ നല്ലത് ഉം
ഉം സത്യം പർഞ്ഞാ സ്കൂളിൽ തന്നെ ഈ സമയത്തെക്കെ വിടാൻ ഭയങ്കര നമുക്ക് ഒരു പേടിതന്നെ തോന്നും
അതെ ആഹ്
ഉം പിന്നെ ഇപ്പൊ അവടെ വെയിലാണോ കാലാവസ്ഥ
അല്ലല്ല നല്ല മഴയാ ഇന്ന് നല്ല മഴയുള്ള അന്തരീക്ഷാ
ആഹ് ആഹ് ആഹ് ആഹ്
മ്മള് പാെറത്തെഎറങ്ങിയാ ഒരു പണീം നടക്കില്ല ഉള്ളില്ള്ള പണി മാത്രേ നടക്ക്
ആഹ് ഏറ്റവും കൂടുതല് പണി കുഞ്ഞ്ങ്ങൾടെ യൂണിഫോമും വല്ല കട്ടിയൊക്കെ ഉള്ളതൊക്കെ ആണെങ്കില് ഒണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര ഡ്രസ്സാള് ഒണങ്ങിയെടുക്കാനും ഉം അങ്ങനെക്കെയുള്ള ഓഹ് ആഹ് അങ്ങനെയൊക്കെ
ഫാൻ കൊറേ ഫാൻന്റെ ചോട്ടിലിടും പിന്നെ വാഷിങ് മെഷീനില് ഒന്ന് ഒണക്കിയെടുക്കും
ഒണക്കി ഇങ്ങെടുക്കും ആഹ് അങ്ങനേ ഞാനും ചെയ്യാറ് ഉം
ഒന്ന് പാെറത്തേക്കിടും പിന്നെ മഴവരുമ്പം ഒന്ന് അകത്തേക്കിടും
മഴേ എങ്കിലും വെയില് കൊണ്ട് ഒണങ്ങുന്നേന്റെ ആ ഒരിത് നമ്മള് എത്ര വാഷിംഗ് മെഷീനകത്തിട്ട് ഒണക്കിയാലെ കിട്ടില്ല ആഹ് അതെ സ്മെല്ല് പൂപ്പല് പോലത്തെ ആഹ്
അങ്ങനെ ആഹ് അയറിന്റെ അതില്ണ്ട് അപ്പഴും ഉം അതെ പിന്നേ ക്ക് അവിടെ മ്മ മക്കക്ക് രാവിലെ പോണോ
ആഹ് പോണം പോണം രണ്ടാളെണ്ട് ഒരാളൊമ്പതിലാണ് രണ്ടാമത്തെ ആള് മൂന്നാം ക്ലാസ്സിലാണ് രാവിലെ പോണം മൊറേന്നാ ആറരക്ക് പോവും രാവിലെ ട്യൂഷന് ഇണ്ടെ വല്യാൾ ഉം ഇപ്പ നേര്ത്തെ കാൽത്തെ ഊണൊക്കെ കൊണ്ടാേണം ആഹ് ഭക്ഷണം കൊണ്ടോണം അപ്പോ നാ അതൊക്കെ റെഡി ആക് ക്കീട്ടാണം അപ്പൊ വേം പണി വേം കഴിയും നേർത്തൊക്കെ ആവുന്നോണ്ടെ പിന്നെ നമ്മള് അടി തൊട തിര്മ്പല് അങ്ങൻത്തെ പണ്യാള്
ആഹ് എനിക്കിനീ ആ തരത്തിലുള്ള പണികളാണ് ഉള്ളത്
ആഹ് അടുക്കള പണികള് കാെറവായിരിക്കും
ആഹ് അടുക്കളപ്പണികള് രാവിലെ നമ്മള് അതെല്ലാം ചെയ്യുന്നത് കൊണ്ട്
അതെ ചട പടാ എടുപടിയാണ്. എത്ര കുട്ടികള്. അതെ ആഹ് ആഹ്
എത്ര മണിക്കെഴുന്നേക്കും രാവിലെ.
ഉം ചിലപ്പം നാലര. അന്നേരം അലാറം ഇ ങ്ങനെ അടിച്ചോണ്ടിരിക്കും. ചിലപ്പോ അഞ്ചുമണി അഞ്ചര യോ.
ആഹ് അത്രയും നേരത്തെ എഴുന്നേക്കും. അത്രയും നേരത്തെ എനിക്കൊരു ഞാനൊരു ആറുമണി.
ആഹ്. ഇന്നത്തെ ദിവസം നട്ടോട്ടാണ്. കുറച്ച് വയ്കി കഴിഞ്ഞ നട്ടോട്ടം ഓടും.
ആഹ് അപ്പൊ സ ഈ ട്യൂഷനൊക്കെ പോകുന്നതോണ്ട് രാവിലെ എഴുന്നേക്കണയിരിക്കും. അല്ലയോ.
നാ വേണേ. ഉം നേരത്തെ കാലത്ത ആവണ്ടേ. ചെലപ്പോ ഊണൊന്നും ആവുല്യാ. ഊണിന്നു പകരം രാവിലത്തെ ഫുഡ് കൊണ്ടു പോകും. ഭക്ഷണം ഉം
അവിടെ സ്കൂളീ ന്നൊക്കെ ഒണ്ടോ ഫുഡില്ലല്ലോ. ഉണ്ടോ?
ഇല്യ. എട്ടാം ക്ലാസ് വരെയുള്ളൂ. ഒമ്പതാ ആഹ് ആഹ് ഒൻപതാം ക്ലാസ്സിലല്ലേ.
ഒൻപതാം ക്ലാസ്സിലായോണ്ടില്ല. ആഹ് ശരിക്കും പഠിക്കാൻ കാണില്ലോ. അടുത്ത ഇനി ഇപ്പ ടെന്തിലോട്ട് ആയില്ലേ.
ഉം ഉം
ഉം ഉം ഉം ഉം
ട്യൂഷന വിടാതിരിക്കാനും വെയ്യ. ആഹ് അതെ. അവള് പിന്നെ എട്ടരൊക്കെ ആവോളു.
എട്ടര ആയിട്ട്. രണ്ടു പേര് രണ്ട് സ്കൂളിലാണോ? ഉം അതെയല്ലേ. ഉം ഉം അത് ശരി പിന്നെ ഇവിടെ താടെ നല്ല മഴ വീണ്ടും തുടങ്ങി. ഇടയ്ക്കിനും തോർന്നു നിന്നതായിരുന്നു. ഇപ്പൊവീണ്ടു ശക്തിയായിട്ടുള്ള മഴ തുടങ്ങി. ഉം ഹ് ആഹ് അവിടെ ങ്ങനെ?
അങ്ങൻ തന്നെ. ഇന്നത്തെ കാലാവസ്ഥ അങ്ങനെയാണ് തോന്നണ്ട്. ആഹ് അല്ല. ആഹ് അല്ല. ഇരുണ്ടു മൂടി ക്കെട്ടി ഡീട്ടാണ്.
ഉം നിങ്ങളുടെ അവിടെയൊക്കെ ആരോഗ്യ പ്രവർത്തകരൊക്കെ ഈ ബോധവത്കരണത്തിനു ഇങ്ങനെ ഇറങ്ങാറുണ്ടോ?
ആഹ് വരാറുണ്ട്. നമ്മളെ വീടും പ രിസരൊക്കെ വൃത്തിനോക്കും. എന്തെങ്കിലും ചെര ട്ടെക്കെ വെള്ളം തങ്ങി നിക്കുന്നുണ്ടോ നോക്കും. അടപ്പും പാത്രങ്ങളൊക്കെ. വൃതിയാണോ നോക്കും.
ഉം ഉം ഉം
അതെന്നെ ഹെൽത്ത് സെന്റർ ന്ന് വരും. ആരോഗ്യപ്രവർത്തക വരാറുണ്ട്. ഉം ആശ ആശ ക്കർ മാരൊക്കെ. ഉം ഉം
വരാറുണ്ടല്ലേ. ഉം ഫൈൻ നിങ്ങളുടെ നാട്ടിലൊക്കെ വടെ ഫൈൻ ഒക്കെ അടക്കോ? ഫൈൻ.
അങ്ങനെയൊന്നുല്ല.
ഉം അങ്ങനൊന്നുല്ല. നമ്മളിവിടെ പ്ലാസ്റ്റിക് വരെ കത്തിച്ച് കഴിഞ്ഞാൽ ഫൈൻ അടിക്കും.
അത്ണ്ട്. അത്ണ്ട്. അത് ഹരിതകർമ്മസേന കൊണ്ടുപോകലോ നമ്മുടെ പ്ലാസ്റ്റിക്സ്ക്കെ. നമ്മളെ കഴുകി വൃത്തിയാക്കി വരുമ്പോ ആഹ് ആഹ്. പിന്നെ കത്തിയ്ക്കയാണെങ്കി നമ്മളത് ഫോട്ടോ എടു ആരെങ്കി കത്തിക്കൊക്കെ ആണെങ്കി ഫോട്ടോ എടു തയച്ച കൊടുതാ അയച്കൊടുക്കണ ആൾക്ക് പതിനായിരം കിട്ടും. കൊടുക്ക ആഹ് അപ്പ എന്താണ് ചെയ്ത് കുറ്റം ചെയ്ത ആള് പതിനായിരം കേട്ടും വേണം പഞ്ചായത്തില്. ഞാനൊക്കെയാണ്. പക്ഷെ ആഹ് പരിപാടിക്കൊന്നും നിക്കാറില്ല. ചമ്മല ച ചമ്മലൊക്കെ ഒന്നെണ്ടാവല വേനൽക്കാലത്ത് അതൊന്ന് അടിച്ചു ചൂടാൻ തന്നെ
ഓ അഹ് ശരിയാ
പുക വരുമ്പോഴേക്കും പരാതിയാണ് എന്താവിടെ എന്താവിടെന്ന് ചോദിക്ക
എന്താ അവിടെ എന്താവിടെ ആഹ് ഇതുപോലെന്നെ നമ്മ ടെ നമ്മുടെ അടുത്തൊരു വീട്ടുകാരുണ്ട് അവരാണെങ്കിൽ ഇതുപോലെ പ്ലാസ്റ്റിക് അവരി ഇടക്കിയിട്ട് ഇങ്ങനെ കത്തിരിച്ചിട്ട് പകുതിയക്കെ ആക്കിയിട്ടിട്ട് അങ്ങ് പോകും അപ്പൊ നമുക്ക് ആ സ്മെല്ല് ആഹ്
ആഹ് അതെ
ആഹ് അതെ അപ്പൊ ഈ ഭയങ്കര സ്മെല്ല് കാരണം ചെലപ്പോ നമുക്ക് വീട്ടിനകത്ത് തന്നെ ഇരിക്കാൻ തന്നെ പറ്റില്ല കുഞ്ഞു കൂ ശ്വാസംമുട്ട് വരും ചുമ വരും അങ്ങനെ കുറെ ഉം അങ്ങനെ കൊറെ ഇഷ്യൂസ് അപ്പൊ നമുക്കങ്ങെ അയൽവക്കാരുട്ട് നമുക്ക്ങ്ങനെ പോയി വഴക്കുണ്ടാക്കാനും പറ്റും റ്റില്ല അവർക്കെതിരെ കംപ്ലയിന്റ് കൊടുക്കാൻ പറ്റില്ല അയൽവക്കാരൻ നമ എപ്പോഴാണ് ആവശ്യം വരുന്നതന്ന് നമുക്ക് അറിയില്ലോ
ഇല്ല ഇല്ല ഞന് കട്ടാക്കിട്ട് വിളിക്കട്ടോ
ആഹ് ശരി
ഉം